ഹലോ
ഹലോ പ്പ കേക്ണ്ടോ?
ആ ഇപ്പൊ ക്ലിയറായിട്ട് കേൾക്കണ്ട്
ആഹ് അവടെ ആരക്കെയുണ്ട് നിങ്ങൾക്ക്
ഇൻകൊള്ളു ഞാന ഹസ്ബന്റ് അ്മ്മായ്മ്മ അമ്മോശാക്ക മൂത്തച്ഛന് മൂത്തച്ച്ചി മൂത്തച്ഛന് രണ്ട് മക്കള് അതെ ചെറിയമോനാ വ്ടുത്തെ
ഏഹ് ങ്ങള് ഏ ഏ ങ്ങള് ചെറിയ മോനാ?
ആഹ്
ഏഹ് പിന്നെന്താ ങ്ങനെക്കെണല്ലേ ങ്ങള് ഭക്ഷണ കഴിച്ചോ?
ആഹ് ഭക്ഷണം കഴിച്ചു
ഏഹ് അല്ല വേറെ ള്ളോരൊക്കെ അവിടെത്തന്നെ താമസം മാറിട്ടുണ്ടോ?
മാത്തുമാർരണ്ടാരാ ന്നി കുട്ടേള്ണ്ടോ ഓര് വേറെ പോ വേറെ പോയിട്ടണ്ട്
ഏഹ്
ഉം
ഇന്റതും എന്താ അല്ല ആരും വേറെ പോയിട്ടൊന്നുല്ല നാത്തൂന്മാരൊക്കെണ്ട് ഓരേടക്കു വരും പോവും അങ്ങനെക്കെ തന്നെ പിന്നെ ഇവിടൊരു മോനന്നേ ഒള്ളു
ഉം
ഒരു മോനാവുമ്പം വേറെ പോക്കൊന്നും നടക്കൂലല്ലല്ലേ?
ഉംഉ
ഇങ്ങക്ക് പിന്നെ ഇങ്ങള് ചെറിയ ആളുഅല്ലേ?
ചെറിയ ആളാണ് പക്ഷെ ഞങ്ങക്ക് വീട് എടുക്കണം ഏ ഞങ്ങക്ക് വീട് എടുക്കണം
നമ്മളങ്ങനത്തെ വിചാരിക്കണ്ട് കാരണം ജനസംഖ്യ കൂടിയല്ലേ? അപ്പോ ഞമ്മുക്കും വേ വേണംന്നൊക്കെ ആഗ്രഹോണ്ട് സ്ഥലോണ്ട് അപ്പോ അവടെ ചെറിയ ഒരുവീട് വെക്കണനൊക്കെ ആഗ്രഹണ്ട്.
ഞങ്ങൾക്ക്ങ്ങനെല്ല അമ്മായ്മാക്കു അമ്മോഷാകാക്കും എല്ലാ മക്കളും വേറെപ്പോണം. അത് രണ്ട് മക്കളും വേറെ വീട് ക്കണം പിന്നെ ഈ വീട് വിറ്റ്ങ്ങാണ്ട് നാലു പേർക്ക് ഒരു പോലെ ഒര്യച്ചിട്ട് അങ്ങനെ പറഞ്ഞ
ഏ അപ്പം പിന്നെ അപ്പം റാഹത്താണല്ലോ ല്ലേ? അ എന്നെ നല്ലേ ഇന്ന പിന്നെ ഞമ്മക്ക് നമ്മള വീട്ടല് സ്വന്തം കാര്യത്തിൽ നിൽക്കാം
ഉം
തറവാട് എങ്ങനെ പറഞ്ഞാലും തറവാടന്നെല്ലേ അപ്പൊ ഇതന്നെ തറവാട് വല്ല്യയ വീടാണ്. ഏ വല്ല്യയ വീ ടാണത്. മേലെ അടിയിലും കൂടി ഒമ്പത് റൂമുണ്ട്. മേലെ. - അടീൽ നാല് റൂമും, മേലെ അഞ്ച് റൂമാണ്.
ഉം.
പക്ഷെ ഓരോന്ന് ഓരോരുത്തരെ റൂമല്ലെ? നമ്മക്ക് നമ്മളെ റൂമന്നെ കിട്ടൊള്ളൂ.
അതെ അവ് മാത്രല്ല നമ്മുക്ക് നമ്മള എടുക്കുമ്പോ നമ്മള് അമ്മൾത് മറ്റേ ഓല അമ്മശാക്ക് എടുത്ത വിടല്ലേ? അമ്മയിമ്മാന്റെ വീടല്ലേ. നമ്മളെ ഹസ്ബൻഡ് എടുത്താ നമ്മളെ വീടല്ലേ?
ഞമ്മൾതാ അങ്ങനെല്ലപ്പ ഞമ്മൾതാവൊള്ളു. നമുക്കന്ന്, മര്യാദയ്ക്ക് നമുക്ക് മര്യാദക്ക് ശ്വാസം വിടണം ന്നുണ്ടെങ്കില്
അതെ. പിന്നെ നമ്മക്ക് നമ്മളെ വീട്, നമുക്കൊര ധിക അമ്മൾതാണല്ലോ? നമ്മള ഇഷ്ടത്തിന് നമ്മള തിന് നിക്കാ
നമ്മളെ വീടാവണം, അങ്ങൻതന്നെല്ലെ?
ഉം. ഇൻഷാ അള്ളാഹ്. ഞങ്ങക്കും ആഗ്രഹണ്ട്. ആളിപ്പോ ഗൾഫ് പോയിക്ണ്. ഫാബ്രിക്കേഷനാ. നാട്ടില് ഫാബ്രിക്കേഷനേനി. ഇപ്പം തമിഴ് അത് തമിഴ്നാട്ടില് ബേക്കറി ഇട്ടീനി. ഇപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും ഗൾഫില് ഫാബ്രിക്കേഷന് വേണ്ടി പോയി. പോയിട്ടേയൊള്ളൂ.
ഉം. ഇവടിം അങ്ങനെ, ആദ്യം ഹൗസ് ഡ്രൈവറേര്ന്നു ആള്. ഇപ്പൊ വേറെ സ്ഥലത്ത്ക് ഒന്ന് മാറീട്ടുണ്ട്. വല്യ മെച്ചൊന്നുല്ല. എന്നാലും ഇള്ളെനൻസരിച്ച് ഇങ്ങനെ പോവ്ണ്ട്.
ഉം.
ഓലെ കയ്യില്ണ്ടെങ്കിലേ നമുക്കൊക്കൊള്ളൂ.
അതെ. ങ്ങള് പഠിക്കാൻ പോവ്ണ്ടോ?
ഇല്ലല്ല. എവിടെ പഠിക്ക്ണ്, ഇവരെടേൽണ്ടൊ പഠനം നടക്ണ്. നല്ല കഥ. ഇങ്ങള് പോവ്ണ്ടോ?
ആഹ്. ഞാൻ അക്കൗണ്ടിംങ് കോഴ്സ് ഇട്ക്ക്ണ്ട് ഇപ്പം
ഏഹ്. മാഷാഅള്ളാഹ്
ഞാൻ പ്ലസ്ടു കഴിഞ് അഹ് ഇത് ഞാൻ പർഞിലേ അഞ്ച് വർഷം കഴിഞ്ഞാ അന്നാ ഗ്യാപ്പിട്ട്. ഇപ്പ ഞാന് പോവാണ്. അന്നൊന്നും ഒന്നും തോന്നിലാ. രണ്ടര രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ആൾണ്ടായ കുട്ടീണ്ടായതെങ്കിലും. ഞാനയിനൊന്നും പോയിട്ടില്ല. പ്ലസ്ടു കഴിഞ്ഞങ്ങനെ ഇരുന്ന്. പിന്നെ കുട്ടിണ്ടായേഷാണ് ഒര് ഡിപ്രഷൻ മൂഡില് എന്തൊക്കൊ ഒരു മൈൻഡ് പോയി. പഠിക്കണം, എന്തെങ്കിലും ആവണം, സ്വന്തായിട്ട് പൈസ വാണം. അങ്ങ തോന്നിയേപ്പം
എല്ലത്തിനും പൈസ വാണം. തിരിയാനും മറിയാനും വാണം പൈസാർഞ്ഞമാതിരി
ഉം. പിന്നെ ഓൽക്കൊന്നും കുഴപ്പൂല്ല. അമ്മയ്മാക്ക് അമ്മോഷൻ കാക്കാക്കൊന്നും പഠിച്ചാൻ പോണ കൊയ്പ്പല്ല.
ആഹ് അപ്പൊ പിന്നെ, ആഹ് അപ്പ അതോണ്ട് ഇങ്ങൾ കയ്ച്ചിലായി.
ഉം. മൂത്തച്ചിണ്ടെങ്കിലും മൂത്തച്ചിവിടെ നിക്കലില്ലങ്ങനെ. ഓലോലെ വീട്ടില്. പിന്നധികം പ്രായല്ല്യ ഉമ്മാക്കുംപ്പാക്കും.
ഉം.
അപ്പൊ കുട്ടിനെ ഓലട്ത്ത് കൊടുത്താണ്ട് നമ്മള് പോവും പഠിച്ച്. മോന് മോന്.
മോന്ലെ. എത്ര വയസായിക്ക്ന്ന് രണ്ട് വയസ്സോ?
രണ്ടര.
ഏഹ്. രണ്ടര വയസ് അപ്പം ഇൻ്റെ മോക്ക്, ഇപ്പോ ൻ്റെ ചെറിയ മോക്ക്, അതായത് മൂന്നാമത്തെ മോക്ക്. ഇപ്പം മൂന്നരായി.
ഉം.
ഉം. പിന്നെന്തൊക്കെ?
വേറെ ക്ന്നില്ല. കൊറെ പണിക്കാര്ണ്ടോ?
നാലാള്ണ്ട് തോന്ന്ണ്. ഇത് ഫുൾ കരാർ കൊടുത്താണെ അതോണ്ടന്നെ പിന്നെ നമ്മ ക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവുലാ. പക്ഷേ അവര് പോയാലും വന്നാലും ഓൽക്ക് വെള്ളൊക്കെ കൊടുക്കാള്ള പണിയൊക്കെ ഉണ്ടാം
ആഹ് ഇന്നാലും പണ്യെന്നെക്കാരം. ഓല് പോയിട്ട് നമുക്കൊന്നായ്ട്ട് വീട് ക്ലീൻ ആക്കണ്ടി വര്ല്ലേ
പിന്നെ ഞങ്ങള് തങ്ങൾ ഫാമിലിയാണ് അപ്പം ഓഹ് ഭയങ്കര ബുദ്ധിമുട്ടാ. ഓലെ എടേല് ഇങ്ങനെ പർദ്ദേ അപായെ ഒക്കെട്ട് നടക്കണ്ടേ
ഏഹ്
ആഹ്. തങ്ങമ്മാരാണെ
അത് ശരി
ഉ അപ്പോൾ അപ്പ പറന്തങ്ങനെ സൂക്ഷിച്ചോൊണ്ട് നടക്കണ് കൂടെ റൂമിൽ കയറുമ്പോൾ ഫർദ്ദ ഇടണം താഴെ പോകുമ്പോൾ ഫർ ഇ ആണോ ഉള്ളിിൽ അവരിങ്ങനെോടുകണ്ട് നടത്തില്ലേ നമ്മളെ പണി നടക്കേണ്ടായില്ല ഡൈലി നമുക്ക് എന്തൊക്കെയോ പണി ഉണ്ടാവും അടുത്തയിലാകുമ്പോൾ ഉമ്മ പാവം ഉമ്മാക്ക് കെട്ടിപ്പോയിഞ്ഞാൽ നീരിറങ്ങും വയ്യാതോ ഉമ്മ തായേര അതായത് അടുക്കള കഴിഞ്ഞിട്ടുള്ള ഭാഗം ഉണ്ടാവലോ അവിടെ പോയിരിക്കും ഞാൻ എന്റെ പണിയും പറുതൊക്കെ മൂടിയൊക്കെ ഇട്ട് ഇന്റെ പണിയൊക്കെ ചെയ്യും എന്നപ്പം അവർ പെയിൻറ് അടിക്കുകയും ചെയ്യും അങ്ങനെരുന്നു
നല്ല രസക്ക അല്ലേങ്ങ ലൈഫ്
ഉം
നിങ്ങൾക്ക് ഞങ്ങളൾ പോലത്തെ ലൈഫ് ആഗ്രഹം ഉണ്ടല്ലോ
ഏഹ അങ്ങനല്ല കാരണം ഞമ്മള് ഞാൻ ഈ ചെറുപ്പത്തിലെ ഇങ്ങനെ കണ്ട് ശീലിച്ചല്ലേ ഇ അങ്ങനെ പ പായയും മൂടിയൊക്കെ ഇട്ട് ആക്കണേ അപ്പോം എനിക്ക് ഞാൻ പത്ത് ക്ലാസ്സ് മുതൽ ആ വായ ഇട്ടിട്ടാണ് പിന്നെ പോയന്ന്
ആ എനിക്ക് ഇഷ അഭായടാനും ഉ മറ്റേ മുറക്കടാനൊക്കെ പക്ഷെ ഇട്ട് കഴിഞ്ഞ നമ്മൾ ഇട്ട് തുടങ്ങി പിന്നെ നമുക്ക് വേണ്ട അല്ലങ്കിൽ ഞാൻ നടക്കന്ന് തോന്ന കഴിഞ്ഞാല്
ആഹ ആഹ
ആൾക്കാരെ എന്തെങ്കിലും പറയല്ലേ തോന്നല ഇഷ്ടം അങ്ങനത്തെ ആൾക്കാര് ഇട്ടിടുക്ക
ആൾക്കാർ ആൾക്കാാര് പലതു പറയും എന്റെ മ ഞാന ഇങ്ങനെ ഇട്ട് ഇടന്നിണ്ട് മക്കൾക്കും ഇഷ്ടാട്ടോ എന്റെ മോളൊക്കെ പറയ സ്കൂൾക്ക് സ്കൂൾക്കൊക്കെ പോകുമ്പോള ഇങ്ങനെ പറത്തടുത്ത് നടക്കാനും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അ ഓല ഇങ്ങനെ പറയുംമ്പ ഞങ്ങൾക്ക് നല്ല പർുതൊക്കെ വാങ്ങി തരുമ്പോ ഞങ്ങക്കക്ക് നടക്കാന അപ്പ ഞമ്മുക്ക് ഭയങ്കര സന്തോഷം കാണണം ചെറുപ്പത്തിലെ ഇന്ന ഇത്തെ കാലത്ത് മക്കൾക്ക് അത് ഇഷ്ടവിടതാണ് ഏറ്റവും വലിയ ഭാഗ്യം ആണ ഇന്ന അങ്ങത്തെ മക്കൾ ഇല്ലല്ലോ
അതെ
എല്ലാരും പാാന്റും ടോപ്പും ഇട്ട് പോണംന്ന് മെയിന്റ്റുള്ള മക്കളാണ് അപ്പൊഞമ്മക്ക് അത് സന്തോഷം ഉള്ള കാര്യമല്ലെ ഏതായാലും അങ്ങനെയ ഏതായാലും രസമാണ് നമ്മുക്ക് എന്റെ ഫ്രണ്ട ആളൊക്കെ പറയും വിവങ്ങൾ എങ്ങനെ ഇതിനുള്ളിൽ ഇങ്ങനെ കഴിയണ എന്നൊക്കെ ചോയിക്കും പക്ഷെ ഞമ്മുക്ക അതൊരു ശീല ആയതുകൊണ്ട് നമുക്ക്ത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്
അപ്പൊ എല്ലാരും ഇങ്ങനെ ബീവി ബീവിെ വിളിച്ചാ
ആ സ്കൂൾ പോയലൊക്കെ ബി ബ പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഗ്രൂപ്പും ബദാസ് ഗ്രൂപ്പും ബസ് ടു ഒക്ക ഗ്രൂപ്പുണ്ട് അപ്പൾ എന്താണ് അവിടുത്തെ കു കുട്ടികളൊക്കെ ബീ വിിയ ബി വിിക്കും ഇപ്പോും ഗ്രൂപ്പിലൊക്കെ ബീ വിിയന്ന് പറഞ്ഞട്ട് അറിയപ്പെടുക
ഉം എന്തും കൂടണ്ടേന എന്റെ കൂടെന്നേ നമുക്ക് ബിബി തന്നെ വിളിച്ചാ പോ ബഹുമാനം തങ്ങൾ ഫമിലിന്നുള്ള ബഹുമാനം കൊണ്ട് രീതി വീളിച്ചിടാണ് ആഹ ശരി വെറുതല്ലാ ഇത്ര വന്ന കുട്ടികള്
എന്റെ ഇക്കാക്ക് പത്ത് മക്കളുണ്ട്
ഉം ഏ അത് ശരി അതെ അതാണ് എന്താ ഒരു പറയാ മൂലര് ഫാമിലി തങ്കൾ ഫാമിലി മതേ ജനസംഖ്യ കൂടിയ ഫാമിലിയാണ പറ പണ്ടേ കേൾക്കാം
ഉ ആ അങ്ങനെ ഒക്കെ
എത്രാണ് ലക്ഷ്യം പത്തന്നണ ലക്ഷ്യം
ഉം അങ്ങനെന്നുല്ലാ സത്യം പറഞ്ഞ പ പറ്റന്നില്ല ഒരു കഥയാണ് കാരണം ഞമ്മള് രാത്രി ഒറക്കം വരേ ഉണ്ടാവൂലേ കാരണം ഈ മക്കളെ മാനേജ് ചെയ്ത് നടക്കണ്ടേ എനിക്ക് ഇരുപത്തി എട്ട് വയസ്സ്
ഇരുപത്തെട്ട് വയസ്സില് നാല് കുട്ടികള് അല്ലെ
ഉം നിങ്ങക്ക് എത്ര വയസായി മാഷ അള്ള
ഉം
അപ്പം ഇന്റെ ക്ലാസ കുട്ടിയക്ക് ഒന്ന് ഇത്ര കുട്ടികളില്ല രണ്ട് മക്കളൊക്കെ ഒള്ളൂ ചിലവര് ക്ക് ഏറിപ്പോയൽ രണ്ടെണ്ണം ഏറി പോയൽ രണ്ടെണ്ണം
കാരണം കല്യാണം കഴിഞ്ഞ പടെ ഒന്ന് പിന്നെ അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലരും അധികം അടുത്ത് നോക്കലേ
ഇത് എന്റെ മൂത്ത മോക്ക് രണ്ട് രണ്ട് വയസ്സായപ്പോൾ ഞാന് രണ്ടാമത്തെ മോളെ പ്രസവിച്ചെടുക്കയാണ്
ഉം അതേ അതെ ഞാനിങ്ങിപ്പോ പറഞ്ഞു എന്താ മൂന്നാം ക്ലാസ്സില ഒന്നാം ക്ലാസ്സിലാന്ന് പറഞ്ഞപ്പം വലിയ വ്യത്യാസം ഇല്ലല്ലോ തുല്ലം കൂടുമ്പോള്ള പ്രസവാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു
ഉം
അങ്ങനെ
പിന്നെ എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എന്റെ വീട്ടില് മൂന്ന് മ മക്കളാണേ അപ്പോൾ ഇക്കാക്ക ഇക്കക്ക് കഴിഞ്ഞാൽ പിന്നെ ഇത്താത്ത ഞാന് ഏഹ് ഇന്റെ താഴേ വേറെ കുട്ടിയില്ല എന്റെമ്മ ആഹ്
ഓൻക് എത്ര വയസുണ്ട് അല്ലാ ത
ഇപ്പ അത് എനക്ക് അറിഞ്ഞൂടാ
ഇപ്പൊ കണ്ടോ
ആഹ് അണ്ട്
ഉം ഏ നാല്പ് വയസക്കെണ്ട്ല്ലേ
ഉം നാല്പ് വയസുണ്ടാവും അപ്പോ എന്താണ് അപ്പൊ ഇക്കക കഴിഞ്ഞാ ഇതാത്ത ഇത്താത്ത കഴിഞ്ഞിട്ടാണ് ഞാന് അപ്പോൾ അവർ ഇക്കക്ക് പന്ത്രണ്ട് വയസ്സിന് മൂത്തതതിൻ്റെ
ഉം
ആഹ് പന്ത്രണ്ട് വയസ്സിന് മൂത്തതാണേ
ഇ ക കുട്ടിയ വല്യ കുട്ടി എത്രല്ലാ
മൂത്ത കുട്ടി ഇപ്പൊ എത്രയിലാ ഏയ്യ എന്ന് വച്ചാ അങ്ങനെയല്ല കേട്ടോ എന്റെ ബാപ്പ ആദ്യം കല്യാണം കഴിച്ചേൽ മക്ക മക്കളുണ്ട് എന്റെ ഉമ്മയും ഞാനും ഏ ഇത്താത്തിയാണ് വാപ്പ വാപ്പി ഇമ്മയും കൂടി എത്ര സഹോദരമാര്
ഉം ആങ്ങള വേറെമാന്റെ
അങ്ങനെയുണ്ട് ഇമ്മ അങ്ങനെ വാപ്പാ എൻ്റെ വാപ്പക്ക് ആദ്യത്തെ കൂടതില് അഞ്ച് മക്കള്
ആഹ്
ആഹ് അങ്ങനെ വൺ മിനിറ്റ് കേട്ടോ കട്ടാക്കണ്ട ആരോ മുട്ടണ് ഒണ്ട് ഞാൻ നോക്കട്ടെ ആ ആഹ് അപ്പൊ അങ്ങനെക്കെ ഇണ്ട്
മ്മ്
എന്തായലും അങ്ങനെ റിയാം അപ്പം എന്തണ അവിടുത്തെ കാക്കാണ് പത്ത് മക്കള് ണ്ട് ഇവിടുത്തെ ൻ്റെ കാക്കക്ക് മൂന്ന് മക്കള ഉള്ളു
ഇവിടത്തെ കാക്കാറിമ്പോ മുത്തച്ഛനോ
ഏ ഏ ഇന്റെ ബാപ്പിമ്മത്തെ സഹോദരല്ലേ
ആഹ് അയ്‌ലും സഹോധരൻ ഉണ്ടോ
ആഹ് അയ്‌ല് ഒരു ഇക്കാക്കണ്ടേനി
ഏ ഇത്താത്താ കേട്ടത്
ക്കാകണ്ട്
ഇക്കാക്കി ഇണ്ട് ഇത്താത്തിണ്ട് ഇങ്ങളുണ്ട് ഉം ഉം
അങ്ങനെണ്
ന്നാ ശരി എന്നാല് ട്ടോ
ആഹ് ന്നായിക്കോട്ടെ ഇന്ഷാ അള എന്ന ശരി